ഹലോ
ആ കേക്കുന്നില്ലേ?
ആ കേക്കാ ചേച്ചി
എന്തൊക്കെയാ വിശേഷം സുഖല്ലേ?
ആ സുഖം അവിടെയോ?
ആ അവിടെ സുഖാണ് കുഴപ്പോന്നുല്ല
ആ മഴയാണോച്ചി അവടെ?
മഴ ഇന്നിങ്ങനെ ചെറുതായിട്ട് നല്ലോണംല്ല
ആ
ചെറുതായിട്ട്ങ്ങനെ പെയ്ന കേക്ക്ണ് ഉം ഞാൻ കല്യാണം കയ്ഞ്ഞ മക്കളൊക്കെണ്ട്
ആ
എന്താ പഠിക്കാണോ?
ആഹ ഞാൻ പഠിക്ക്യേച്ചി
എത്രേലാ ഏഹ് എന്തിനാ ആ ആ എ ആ
ആ വെക്കേഷനല്ല ഞാൻ വാംഗ്ളൂർ പഠിക്കുവാ
ആ അങ്ങനെ
ന്ത്‌ടാ ഇനീ നാട്ടിലോട്ട് പൂ പോണം. ഏഹ് എന്റെ സ്റ്റഡീ ലീവാ അട് ത്ത മാസം എക്സാമാണേ
ആ ആ അഹ് ഹോസ്റ്റലായിരിക്കുംല്ലേ?
ത്തില്ല
ആ ഹോസ്റ്റലൊക്കെ എങ്ങനെ ഇണ്ട് അവടെ?
കൊഴപ്പവില്ല പിന്ന ഫുഡിന് മാത്രം പ്രശ്നം.
ഫുഡ് അവടെ ഉണ്ടാക്കുൽ
ഇവിടെ ബാംഗ്ലൂരിലെ ഫുഡാ മ്മടെ ഹോസ്റ്റൽ ഫുഡ് അറിയാല്ലോ. അത്ര നല്ല മ്മടെ കേരളത്തിൽ കിട്ടുന്ന ഫുഡൊന്നും കിട്ടത്തില്ല
അ
എന്നാലും അത്ര വീട്ടിലെ രുചിയൊന്നും വരത്തില്ല.
അ
ഏ ഹലോ ഹലോ കേൾക്കുന്നില്ലേച്ചി? ഹലോ